ആഹ്, കേൾക്കില്ലേ?
ആഹ്, കേക്ക്ണ് ണ്ട്.
ആഹ് എന്തെക്കെണ്ട്?
നല്ലത്, എന്തൊക്കെ എന്തേനി പണിയിപ്പോ?
എന്താ കാര്യായിട്ടൊന്നുല്ല വെറുതെങ്ങെനെ ഫോണ് തോണ്ടി അവ്ടെ കട്ക്കേനി.
ആഹ് ആഹ് ആഹ് വൈകുന്നേരല്ലെലേ? പിന്നെ കൊറച്ചേരം. ഫ്രീയ്ള്ളത, മക്കളൊക്കെ ഫുഡ് കൊടുത്ത് കഴിഞ്ഞാല്. പിന്നെ ബാങ്ക് കൊടുക്കാനായി തൊടങ്ങിം ചെയ്തിലെ
ആഹ്, ഫി സ്കൂൾട്ടെന്ന് പൂളെണ്ടാക്കി നി എർച്ചിം പൂളിം ഇണ്ടാക്കിനി എല്ല്ണ്ടായിനി അവിടെ ഇട്ത്തച്ചത്, അതും കൊറച്ച് ഇതൊക്കെ ഇട്ട്ക്കാണ്ട്. എന്താ വെച്ചീനി, അപ്പ അതൊക്കെ തിന്ന് പോയീനി കുട്ട്യാൾകൊക്കെ അപ്പ പിന്നെ, ചായ കുടിച്ച് ഇബടെങ്ങെനെ കുത്തർക്കേനി. ആഹ് ബീഫ്ണ്ടായിനി, ഇന്നാള് കിട്ടിയത് കൊറച്ച് ഇണ്ടായിനി അത് ഞാന് എന്താ പൂളണ്ടാവുമ്പം ഇട്ക്ക കര്തിക്കാണ്ട് മാറ്റിവെച്ചിനി
ആഹ് ആഹ് ആഹ്
ആ ഒരു രസാണല്ലോ,? എർച്ചിം പൂളിം വെക്ക്ണത്. അപ്പ അത് കുട്ട്യാളൊക്കെ തിന്നീനി, അപ്പത് തിന്ന്ങ്ങാണ്ട്ങ്ങനെ കൊർച്ചേരം ഇരിക്കട്ടേ കര്തികാണ്ട് ഇര്ന്നതേനി.
ആഹ് ആഹ് പിന്നെ?
പിന്നെ?
എവിടൊക്കെ അവിടെ അടുത്ത് കൊ കൊളൊക്കെണ്ടോ?
കൊളോ? ഉം, ഇവട്ണ്ട് കുട്ടി അതന്നെ പറഞ്ഞത്, ഇപ്പ ഈ മഴക്കാലായപ്പളെ ഇന്റെ വല്യ കുട്ടി കൊൾത്ത്ക്ക് മഴത്ത് ചാടാൻ പോവും അപ്പ ഇന്നോട് പർഞ്ഞു എത്താ ചാടാൻ പോണം, ഈ മഴത്ത് നീന്തം പഠിച്ചണം എന്നൊക്കെ പറഞ്ഞ്കാണ്ടെ അതൊക്കെ ശരിയ, പക്ഷെ ഈ മഴത്ത് പോവണ്ട ആവിശ്യല്ലല്ലോ പറയ, പേടിയല്ലേ നമ്മക്ക് ഈ മഴ ത്ത് വെള്ളം നർഞ്ഞിക്ക്‌ണ സമയത്ത് നീന്ത. ആഹ് പക്ഷെ പഠിക്കണത് നല്ലതാണ്, എന്തെ ഒരു ഇത് വന്നാല് നമ്മക്ക് നീന്തം പഠിക്കണത് നല്ല ഒരുരിതിനാണല്ലോ?
ആഹ് ആഹ്
പറഞ്ഞികാണ്ട് ഇവട്ന്ന് പോവും എടക്കെടക്ക് പോകും പറിയും കൊളത്ത്ക്ക്. ഇവിടെന്ന് രണ്ട് മൂന്നാല് കൊളംണ്ടാണും വല്ല്യേതും വല്യേതുംണ്ട് കൊർച്ചപ്പുറത്ത്, അങ്ങട്ട് ഇബരെല്ലാരും പോവല്ണ്ട് വല്ല്യോരൊക്കെ. കുട്ടിയളെ കൊണ്ട് പോവല്ണ്ടായിനി കൊറച്ച് മുന്നൊക്കായിട്ടെ ഇപ്പളല്ലട്ടോ ഈ മയത്ത് ഓര് പോവുല അല്ലാത്ത ടൈമിലൊക്കെ പോല്ണ്ടായിനി പറിയെ അപ്പം ഈ രാവി നട്ക്കാൻ പോവൊല്ലോ രാവിലെ ചെലോല് ഇതിനൊക്കെ പോവല്ലോ ആണ്ങ്ങള് നടക്കാന് ആ ടൈമില് ആ കൊളത്ത് പോയി ചാടാൻ പോകും അങ്ങനൊക്കെ പോകും ബള് കേൾക്കില്ലേ
ആഹ് കേക്കണണ്ട്
എഹ് ഏഹ്
ആഹ് അല്ല നീന്ത്‌ണ നല്ലാണ്
ആ നീന്തൽ പഠിച്ച എന്താച്ചെന്തലൊക്കെ ഇത് വന്ന് കയ്ഞ്ഞാൽ ആർക്കാ എന്താനൊന്നും പറയാൻ ഞമ്മക്ക് പറ്റൂലല്ലോ പ്പന്നാളിങ്ങനെ കണ്ടീലെ വാർത്തി കണ്ടീലെ ചെറേരു കുട്ട്യെ ചെറേരു പെൺകുട്ടി ഒരു കുട്ടി വെള്ളത്തി ചാടിയിട്ട് അതിനെ രക്ഷിച്ചത് ഇപ്പടുത്ത് ഒരാഴ്ചായി അപ്പറായിട്ടൊള്ളു ഒരാഴ്ച അപ്പറായിട്ടുള്ളു തോന്ന്ണ്ട് ഒരു ചെറേരു പെൺകുട്ടിയാണ് കണ്ടാലൊരു എട്ട് വയസൊ ഒക്കെ ആയിട്ടുള്ളൂന്ന്ണ്ടേ ആ പെൺകുട്ടി നീന്താൻ പഠിച്ചത് അങ്ങനെ ഒരു ചെറേ രണ്ട് വയസായ ഒരു കുട്ടി കൊളത്ത്ക്ക് ചാടിക്കണ് ആ കുട്ടി അത് കണ്ടു
അതെ
മണ്ടി വന്ന് വെള്ളത്ത്ക്ക് ചാടിക്കാണ്ട് അതിനെ രക്ഷിച്ചു പറയെ ആഹ് അതാണ് നീന്തൽ പഠിച്ചാൽ നല്ലൊരു കാര്യന്നെയാണ് പറയെ അതങ്ങനെ ന്യൂസില് കണ്ടീനി അത്ങ്ങനെ എന്തേ ടോപ്പിക്ക് ഇണ്ടായ പിന്നെ അതെന്നാണല്ലൊ അയില് ഉണ്ടാക
ആഹ് ഇബടീണ്ട് കൊറച്ചപ്പൊറത്ത് കൊളം ഇപ്പം അവുടൊക്കെ കൊളൊക്കെ നല്ല വൃത്തിയാക്കി ക്ക്യാണ്ട് കുട്ടേക്ക്ള്ളത് ആ പിന്നെ ഇത് കുണ്ട് ആഴം കൊറച്ച് ഉണ്ടാക്കിയാണ്ട് പടുത് വെച്ച്ണ് ഓൽക്കായിട്ട് പ്രത്യേക സ് സ്ഥലം ഇന്നട്ട്
ആഹ് ഏകദേശം പിന്നെ വല്യ കൊളം ആ താഴണ്ട് വല്യ കൊളാക്ക്യാണ്ട് അത്ണ്ട് പക്ഷെ ഇത് കുട്ടേക്കായിട്ട് ചെറിയൊരു ഏരിയ ആക്കിയാണ്ട് പട് ത്ത്ണ്ടാക്കീണ് ഇപ്പം ഇതില് ഇങ്ങനെ ഇതില് അവര് ആഹ് അപ്പം ഞാൻ വിചാരിച്ചു എപ്പഴേം ഒയ്വുണ്ടാവുമ്പം ഇത്റ്റങ്ങളെ കൊണ്ടോയാല് നീന്തി നി ഓൽക്ക് കളിക്കും ചെയ്യ എന്നാ പേടിച്ചാനും ഇല്ല
ആഹ് കൊണ്ട് പൊയ്ക്കൂടെ
ആഹ് പോണം ഇത്പ്പട്ത്ത് നന്നാക്കി റെഡി ആക്കിയിട്ടുള്ളൂ ഈ വേനൽക്കൊക്കെ അതിന്റെ പണിയായിരുന്നു ഇപ്പന്നട്ട് ഇപ്പൊ ഇന്ന്പ്പ ആരോര് ആഹ് ഒര് ഒരാളെ ഇൻസ്റ്റേല് ഞങ്ങളെ ഇവിടുത്ത ഒരാള് ഇത് ചെയ്യല്ണ്ട് വീഡിയൊ ചെയ്യല്ണ്ട് അപ്പം അയാളെ ഇതില് കണ്ട്
എ
നല്ല നല്ല രസണ്ട് കാണാൻ ആൾക്കാര് ഇങ്ങനെ വന്ന് ചാ
ആഹ് അത് പേടിച്ചാനും ഇല്ല ആയല്ലാഞ്ഞാല്
പക്ഷെ അതേപോലെ ഒരു കുറി ആ ഇതിപ്പാദ്യം ഞാന് ഇവരേം കൊണ്ട് ഒരീസം പോയിനി അപ്പോത്തിന് ഇൻ്റെ രണ്ടാമത്തെ ആള് വെള്ളം കണ്ടപ്പോ ഒരൊറ്റ പോക്കാണ്ട് പോയി ഇന്നട്ട് വ നടൂക്കാണ്ടെ ത്തിട്ട് അവുടുന്ന് മുങ്ങി ഞാന് ഇൻക്ക് നീന്തലറിഞ്ഞോണ്ട് ഞാന് വേഗം പോയി പിടിച്ച് ഓളന്ന് ഞാനിങ്ങട്ട് തിരിഞ്ഞത ആഹ് നല്ല ആയണ്ട് വല്യ കേ
ഇമ്മേ ആയല്ല കെൺട്ട്ക് കൊൾത്ത്ക്ക
ആണ് ഞാന് ഇവടെ നിക്കിട്ടൊ പറഞാണ്ട് ഇപ്പറത്ത്ക്ക് തിരിഞ്ഞപ്പോത്തിന് ഓളാണ്ട് വള്ളം കണ്ട ണ്ടതല്ലേ ആ ഉത്സാഹത്തിലാണ് പോയത് പിന്നെ അയ്‌നേഷം ഇൻക്ക് പേടി പിന്നെ ഓളും പേട്ച്ച് പിന്നെ ഓള് എറങ്ങീല്ല അറങ്ങാതെ അവുടെ കാലിട്ടിര്ന്ന് പക്ഷെ ഞാൻ ഇൻക്ക് നീന്തർഞ്ഞോണ്ട് പിന്നെ ആൾക്കാര്ണ്ട് നർച്ചാൾക്കാര്ണ്ടാവും അവുടെ അപ്പം ഞാൻ വേം നിന്തി പോയിട്ത്ത് അവനെ പി ഇങ്ങനെ ആയതോണ്ട് ഇങ്ങനെ ക്ക ശ്ര റെഡിയാക്കിയോണ്ടേ പിന്നെ
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ഇന്നാ ന്റെ ചെർതിനൊക്കെ പേടിയാട്ടോ വള്ളത്തി ക്ക് അറ അറങ്ങാൻ പേടിയാണ് ഉം ഉം ഒരീസോലെ കൊണ്ടുപോയിനിം ആഹ് അല്ല ചെറ്യേ കുട്ട്യേള് അല്ല അല്ലെങ്കി ചെ നമ്മള് പറേലില്ലെ ചെറ്യേ കുട്ട്യേളെ വള്ളം കാണിച്ചൊടുക്കര്ത് ന്നൊക്കെ വള്ളം കൊണ്ടു പോക അതൊക്കെ പണ്ടത്താൾക്കാര് പറീണതേക്കാരം ശരിയാണ് പക്ഷെ അതുകൊണ്ടൊന്നും ആവൂല കുട്ട്യാള് വള്ളം ങ്ങട് മണ്ടൊയ്ക്കാരം അതോക്കെ ആക്കാരം മാണേ അങ്ങനെ പറീണതെ ആഹ് അങ്ങനൊക്കെ ഒര് പറച്ചില് ഇണ്ടായിനിലെ ചൊല്ല്
ആ് ആഹ് ആ കടൽക്കൊക്കെ പോയാല് ആഹ് ഇത്ള്ളോരെക്കെ കൊണ്ടോവും
ആഹ് ഇങ്ങക്ക് അഹ് പേടിപ്പിച്ചണതാണല്ലാ അല്ലാതൊന്നും ഉണ്ടായിട്ടന്നല്ലല്ലോ ഉം ഊ ഊം
ഞമ്മക്ക് ഞമ്മളൊക്കെത്ര പിന്നെ
ഏഹ് പറയണ്ടോ ഏഹ് സ്കൂള് പോണ സമയ ആഹ് പ്പൊ തോട്ട്ക്കൊന്നും എർ പോവയില്ലല്ലേ
തൊട് ഇപ്പൊ തോടൊക്കെന്താ ഈ വേസ്റ്റു അതൂ ഇതൊക്കെട്ട് ആകെ വൃത്തി മലിനായിക്കെല്ലെ
ആഹ് മറ്റേത് നല്ലത് ഇതാണ് ഞമ്മളൊക്കെ പോ ചെർതായന്ന് എത്രങ്ങാനും വള്ളെ ള്ള കുണ്ടുപോയി ചാടല്ണ്ടായിനിം പറയാ അതൊക്കെ ആലോയ്ച്ചുമ്പ രസ്സാണ് പറെയ്
അന്ന് കുളിക്കാനും അതെ കുളിക്കലൊക്കെ അവുട്ന്നന്നെ എല്ലേരുന്നോ ഇപ്പൊ ആരെങ്കിലയിക്ക് പോയാലും അന്ന് കുളിച്ചാലും വീട്ട് വന്നിട്ട് പിന്നേം കുളിക്ക
ആഹ് അതന്നെ അല്ല അന്നൊക്കെ അന്നൊക്കെ സ്കൂൾക്ക് പോണതിന് മുമ്പ് ഇപ്പൊ തോട്ട്പ്പോയി തിര്മ്പി കുളിച്ച് കാണ്ടല്ലെ ഞമ്മള് സ്കൂൾ സ്കൂൾക്ക് പോയിണ്ടായിനേലെ
ക്കാതേ കൊറെ അലക്കാനുണ്ടാവും അതൊക്കെ അലക്കി ആ നനഞ്ഞിട്ട് നനഞ്ഞ ഡ്രെസ്സ്ട്ട് ഇങ്ങനെ വരും ചെയ്യും ചെലപ്പൊ
ആഹ് എത്ര ദൂരം ഇണ്ടാവും നടന്ന് പോരാനില്ലേ എന്നാലും അവ്ടുന്ന് രാവിലെ പോവും രസേനിം ഇപ്പത്തെ കുട്ട്യാക്ക് തോടെന്നെ അറിയോ ആവോ ആദ്യം പോയിട്ട്
അതന്നെ കണ്ടാലിപ്പം വള്ളം പോണ് ആഹ്‌
ആഹ് കൊളം ഒക്കെ അറീന്നല്ലാതെ തോടൊന്നും അറീണ്ടാകൂല
തോടൊന്നറീല്ല പക്ഷെ പൊഴ ഓൽക്ക്
ആഹ്‌ ആഹ് ആഹ് തോട് ഇപ്പവടെ തോട് ഇപ്പവടങ്ങനെ പറയ്ണില്ലല്ലോ
ഇല്ല്യ
ആഹ് ആഹ്
ടൂവി അതൊക്കല്ലേ പറയ്ണൊള്ളൂ
ആഹ്‌ ആഹ്‌ അതെ അങ്ങനൊക്കോരോത് പിന്നെന്താ ആഹ്‌ കേൾക്കില്ലേ ഏഹ് റേഞ്ച് പോയോ
അപ്പൊ വിചാരിച്ചു
ഇല്ലല്ല
ഉം
പിന്നെ എന്താ പറയാ അപ്പൊ വെള്ളൊക്കെള്ള ഈ മഴക്കാലാവുമ്പോ പിന്നെ വെള്ളം നിറഞ്ഞിരിക്ക കാണാനു രസാണ്
ആ പക്ഷെ മ് അതൊക്കെ ശരിയാണ് ന്നാലും ആഹ് ഇപ്പ സ്കൂളൊക്കെ കുട്ട്യേളൊക്കെ പോണതിലൊ നല്ലതില്ല സമയത്തൊക്കെ റെഡ് അലർ ക്കെ പോവാണല്ലേ ഇപ്പൊ കണ്ണൂരോ കാസർകോട് ഒക്കെ നല്ല
ആ ഇന്നലെ കാസർകോടൊഴുവേനി ഇന്ന് ഒന്നും ഉണ്ടായിന എവിടോ ഒഴിവ എവിടോ ഒന്ന് ഇല്ല ഒഴിവ കണ്ടി
ആഹ് അത്
നമ്മളുടെ ഇവിടെ അങ്ങനെ പെരുമഴയായിട്ട് എനിക്ക് തോന്നിയില്ല മഴ ഉണ്ട്
പക്ഷെ മിന്നാന്നുണ്ടായിട്ടോ മിന്നാന്നല്ല ഇന്നലെ ഇന്നലെ ഒരു ഭയങ്കര ഇഷ ഇപ്പോ ഇവിടെ മഴ
ഏഹ്
പിന്നെ എന്റെ എന്റെ വല്ലുവിളി നിന്ന് മഴ അഴിഞ്ഞാ സ്കൂക്കും പോകില്ലന്ന് പറയും ന്നോട്
ആഹ് രാവിലെ ഉണ്ടായിന് ആ ആ് ഉണ്ടായിന് ഓർമ്മണ്ട് നല്ല ഇത് ആഹ് മദ്രാസുട്ട്ന്നപ്പ പറയണ്ട് സ്കൂൾ പോവില്ലന്ന് പറഞ്ഞു വന്ന കാരണം ഒരു
ആ റെഡ് അലേർട്ടാണ് നാളെ സ്കൂൾ ഇല്ല ന്യൂസൊക്കെ നോക്കിയേരിക്കും അവിടെ ഉണ്ടോന്ന്ക്കാൻ വേണ്ടിയിട്ട്
അലേർട്ട്ള്ളത് ഇപ്പ അങ്ങനെ തലേന്ന് തന്നെ അറിയിക്കൂ എന്നാല അലർട്ടാ
ആ അത തന്നെ ചപ്പോൾ അപ്പൾ അതിനന്ന് ഉണ്ടാവില്ല പറയും
അതെ അതെ
ആഹ അപ്പൊ കണ്ടരില്ലേ സാധാരണ
ഉം ഞമ്മളയൊന്നൊ ഒരു അലട്ടല്ലേന എന്താ പറയാ നല്ല മഴയാണെങ്കിൽ ചിലപ്പോ പ്പൊ നേരത്തെ വിടും അപ്പൊ ആ മയത്ത് വരലല്ലേ ഇന
പാലത്തുമ ക്കൂടോക്കെ സ്കൂളട്ട് പോണ എത്ര കുട്ടികൾണ്ടായിന്ല്ലേ
പിന്നെ അതുപോലെ ചെറിയ ഈ എന്താ പറയാ തോട്ട തോട്ടത്തിന്റെ ഇടയിൽ കൂടെള്ള അയിക്കൂടെയൊക്കെ വരും അതിലൊക്കെ കാലുണ്ട് ചിലപ്പോ ചെരുപ്പ ഒലിച്ച് അപ്പുറത്തെ എത്തും ബാഗ് ചിലപ്പോക്ക് കൊയി ഇട ആ അങ്ങനെയൊക്കെ അല്ലേനോ പല എല്ലാ കുഴിയിലും നമ്മൾ
എന്നാലും അന്ന് അത്രന്ന ഇതൊന്നില്ലേ എന്നാല അത്രൊന്നും അപകടങ്ങളൊന്നുംല്ല ഇനല്ല അല്ലേ അന്ന്
എല്ലയണ് ആഹ പക്ഷേ പിന്നെ എന്താ പറയാ ഒക്കെ ഏതെതിലും ചെളിവെള്ളത്തിൽ നമ്മള് കളിച്ചിട്ടല്ലേ വരും രുള്ളൂ പക്ഷെ അത് കുഴപ്പം ഒന്നും ഇനല്ലോ അസുഖ അധിക വെ ഉണ്ടായില്ല ഇന്ന് എന്തല്ലല്ല മലിന ആയില്ലതോ
ആഹ അതന്നെ ഇപ്പത്തെ എല്ലാം അങ്ങനെ തന്നെയല്ലേ ഇപ്പഴത്തെ വെള്ളം നമുക്ക് വിശ്വസിച്ച് കുടിക്കാൻ തന്നെ പറ്റൂലല്ലോ അറിയേ ഉം ഉം
കൂടി നമുക്ക് പറ്റില്ല
ആഹ് അതന്നെ
പക്ഷെ ചൂടുവെള്ള ആർക്കും പറ്റില്ലല്ലോ ഇപ്പോൾ കുട്ടികൾക്ക് കൊടുത്താ ഇത് ചൂടു വെള്ളമാണ് വേണ്ടാ പറയും
ആ ഇപ്പൊ അന്നേം എന്തന്ന രണ്ട് ദിവസം മുമ്പ് മഴ മഴ പെയ്തിട്ട് വെള്ളൊക്കെ കിണറ്റിലെ കളർ മാറി നിങ്ങട്ടഞ വെള്ളപ്പിച്ചക്കെക്കറ്റ എന്റെ മക്കളെ പച്ചളെ കുടിച്ചാലള്ളൂ ഇവിടെ തിളപ്പിച്ച് ആ ആപ്പിപ്പത്തൊടുതയിക്കോളും പക്ഷെ അപ്പൊ അടുപ്പത്താംമ്പം പൊകയക്കുമ്പോ അതും അപ്പൊഴും മനസ്സ്ലാവും
പറയാൻ പറ്റൂല ചെങ്ങനല്ല ഒര് ചൊ ഒരു ചോയ വരുല്ലോ ചുടു വെള്ളത്തിന്റെ ച്ച് കുടിച്ച് ശീലില്ലാ അതോൽക്ക് കുടിച്ച് ക്ഷീലൊള്ളോർക്കത്ത് കൊഴപ്പൊണ്ടാവൂല്ല
ആ കൊഴപ്പില്ല നമ്മളൊക്കെ പച്ചവെള്ളത്തിന്റെ ആൾക്കാരല്ലേ
തെളാദ്യം പച്ചവെള്ളം വെച്ചു അതും കുടിക്കാത എടുത്താൻ പറ്റൂല കൊടത്തുന്നേ പറ്റുള്ളൂ കാർണം കൊടത്തിലല്ലേ ചൂടള്ളം
ആഹ് അതന്നെ
ഉം
ഏതായാലും പിന്നെ എന്തൊക്കെണ്ട്
നിങ്ങളെ സ്കൂൾക്ക് ഉമ്മാ തെളപ്പിച്ച വെള്ളല്ലെ കൊടുത്തയക്കണെ
ആപ്പ രണ്ടീസായിട്ട് അങ്ങനെ കാട്ടില്ലേ അപ്പൊ അതണ്ട് കൊടുത്തേക്കും അവ കൊണ്ടോയ കുടിച്ചൂല വെള്ളം തീരെ കുടിക്കൂല
ആര് കുടിക്കണേ കുപ്പീല് പകുതി വെള്ളം കൊടുത്താലേ ആ പൗ
ആഹ് തീരേം കുടിക്കൂല ആ പക്ഷെ ഓൽ കുടിക്കും കാൽ വെള്ളാ അതേപോലെ പിടിച്ചിത്ത വെള്ളാ ഒക്കെ ആണെങ്കില് എടുത്ത് കുടിച്ചും കൽ മക്കള എത്രയും കുടിച്ചും പക്ഷെ വെള്ളം കുടിച്ചാ മാണ്ടായിട്ടല്ല ഓര്ക്ക് കുടിക്കൂല അതാണ് അല്ല വെള്ളം കൊടുക്കാനൊക്കെ അത് ഭയങ്കര ഗെതിയടാണല്ലോ പറേന്നെ
ആ ആഹ് പിന്നെ വേറെന്തെന്നാല്
വേറന്ന പ്രതേയിച്ചൊന്നുല്ല ഉം ആന്നെ ആന്നെ ആ എന്നാ ശരി ഓക്കെ
ആഹ്